ഹലോ ആഹ് എന്തെക്കെണ്ട് വിശേഷ് വിശേഷം സുഖായിട്ട് പോകുന്നു എന്താ ഇല്ലാ ഫുഡ് കഴിച്ചിട്ടില്ല
എന്താ പണി ഇല്ലില്ല കഴിക്കാനാവണു
ഉം
ഇച്ചേരംകൂടി കയ്യും
അത് ശരി
എന്താ പണി
ഒന്നുവില്ല ദേ ഇവിടെ ഇരിക്ക
ഉം ഉം അത് ശെരി കുട്ടികളൊക്കെ എവിടെ
അവരൊക്ക അപ്പുറത്ത്ണ്ട്
ഓഹ്
അവരവിടെ കളിയ്ക്യാണ്
ആഹ് അന്ന ശെരി
ഇന്ന് എങ്ങോട്ടും പോയിട്ടില്ലേ
ഇന്ന് പോയി ഇപ്പോ വന്നിട്ടുള്ളൂ സ്കൂളില് ആനുവൽ ഡേന് പരിപാടിയനും
ഏ അയ് ശെരി
അത് ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ട് മാറ്റി വെച്ചതേനു അപ്പൊ പിന്നെ ഇന്നക്കക്കാണ് ആക്കിയത്
ഏ മോന് പരിപാടിക്ക് കൂടീനോ
ആ ഓന് ഡാൻസിന് കൂടീനു
ഏഹ് എപ്പളേനു പരിപാടി
ഓന്റെ ഒരു ഉച്ചക്ക ആകുമ്പോ ഉച്ചക്ക ആകുമ്പോന് പരിപാടി വരാ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ പോയി ഞങ്ങൾ ഇവിടുന്ന് വീട്ട് ന്ന് പിന്നെ ഉച്ചക്കിള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെണ്ടായീനി ആ പരിപാടി കഴിഞ്ഞ്ഉച്ച ഇല്ലാ സ്കൂ പരിപാടിപ്പളും നടന്നോണ്ട്ക്ക്ണ് ഓന്റെ കഴിഞ്ഞ് ഇപ്പ കുറച്ചേരം മുന്നെപ്പ ഞങ്ങൾ പോന്നു ഉച്ചക്കൊന്റെ കഴിഞ്ഞ്ക്ക്ണു അത് ഇപ്പൊ ഇതുവരെ ഇപ്പൊ കണ്ടിരുന്നുപ്പഴ് ഇപ്പോഴൊന്നും തീരൂല രാത്രി ഒരു മണിവരെയൊക്കെ ഉണ്ടാവേക്കാരം ഒരു മണി രണ്ടു മണിവരൊക്കെ മൊത്തം കുട്ടികള്തും ഇല്ലേ
ആഹ് അത് എൽ പി യു പി വിഭാഗമാണോ
എൽ പി എൽ പി ആഹ് എൽ പി എൽ പി സ്കൂളാണ് നാലാം ക്ലാസ് വരെ
ഉം എൽ കെ ജി യു കെ ജി ഉണ്ടാവില്ലല്ലേ
ആഹ് എൽ കെ ജി യു കെ ജിന്റെ അത് ആദ്യം കഴിഞ്ഞു
ആഹ് അവർത് സപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും
ആഹ് ആഹ് അവർതെ സപ്പറേറ്റ് ആയിട്ട് അവർതെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെ കഴിക്കാറ് അല്ലെങ്കി പിന്നെ രണ്ടു ദിവസായിട്ട് രണ്ട് പെട്ടെന്നല്ല ഒരു ദിവസം കൊണ്ട് തീരൂല കൊറേ കുട്ടി ട്ടേള് ഇള്ളതല്ലേ
ആഹ് എപ്പയാ പരിപാടിക്ക് പോയിരുന്നേ
ഒരു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ പോയി ഉം ഉ ഉച്ചകത്തെ ഫുഡും ആഹ് അതൊക്കെ കഴിഞ്ഞു ഓന്റെത് കഴിഞ്ഞാരെ അതൊക്കെ ആഹ് അതൊക്കെ അവിടെണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അവിടെണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെഓന്റെ പരിപാടി കഴിഞ്ഞ് അപ്പ കണ്ടിരുന്നപ്പ അങ്ങനെ പിന്നിം പിന്നിം കാണാനൊ പൂതി അപ്പ അങ്ങനെ ഇരുന്ന് ടൈം ഇത് വരെ ആയി എത്താ വിട്ട്ലെത്താന് നല്ല രസണ്ട് ഇപ്പഴത്തെ കുട്ടേള് പണ്ടത്തെ കുട്ടേളെ പോലെ തെറ്റിച്ചാണ്ടൊന്നും കളിക്കൂലേ
ആഹ് ആഹ് ഓലിപ്പോ സ്വന്തായിട്ട് പഠിച്ചറ്ക്കല്ലേ
ആഹ് ഫുള്ള് സ്വന്തായിട്ട് അവടെ പൊർത്ത്ന്ന് മാഷന്മാര് അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നുല്ല സ്വന്തം കുട്ടികള് സ്വന്തായിട്ട് ഫോൺല് യൂട്യൂബില് അങ്ങനെ കണ്ട് കാണ്ട് സ്വന്തം കളിച്ചക്കാ ഫുള്ള് കുട്ടികളും പോർത്ത്ന്ന് ഒരു ആളേം വിളിച്ച് കളി പഠിപ്പിച്ചിട്ടില്ല
ആഹ്
ഇപ്പൊ അങ്ങനെണ് കുട്ടികളും തന്നെ അങ്ങനെണ് പണ്ടത്തെ കു
ആ ഓര് ഇപ്പൊ ചെറുപ്പം തൊട്ടേ ഫോൺല് റീൽസും കാര്യങ്ങളായിട്ട് കണ്ട് കളി പോര്ന കുട്ടിയളല്ലേ
ആ ആ അതാണ് പിന്നെ ഒര്ത്
മൻസ് ലാവും
ഇപ്പ കുട്ടിയെക്ക് തന്നെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും ആണല്ലോ അപ്പ പിന്നെ ഓരോ ഡാൻസി്ന്റെ സ്റ്റെപ്പ് കുട്ടിയള് അതന്നെ അതായിട്ട് പഠിക്കാണ് അപ്പ എള്പ്പണ്ട് പ പഠിക്കാനും എന്താ കളിക്കാനൊക്കെ നല്ല എളുപ്പാണ് കുട്ടിയെക്ക് പഠിച്ചെട്ക്കാനും പക്ഷെ എന്താണ് ചെറിയ കുഞ്ഞ് ചെറിയ ഒന്നാം ക്ലാസ് പഠിക്ക്ണ കുട്ടികളെ പോലും കളി നല്ല രസാ. കാണാൻ നല്ലരു ഭംഗിയാണ്. അത് അതേ കോസ്റ്റ്യൂം നല്ല ഡ്രസ്സൊക്കെ ഇട്ത്ത്
അവര് ആതിക്കേ കളിച് കളിച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്ത്ട്ട്
ഉം കൊർച്ചാണ്. ഇപ്പ പിന്നെ ഇപ്പൊ കൊർച്ച് പ പരിപാടി കൊർച്ച് നീട്ടി വെച്ചതൊണ്ട് കൊർച്ച് പഠിക്കാള്ളൊര് ഒര് ഇത് കിട്ടീന്. സ്പൈസും ടൈമും കാര്യങ്ങളും ആ ഒക്ക കിട്ടീക്ക്ണു. അപ്പൊ അതോണ്ട് നല്ലോം പട്‌ച്ചിങ്ങട്ടെ അത് കളിചെ കണ്ടാ സ്വന്തം അവര് പഠിച്ചതാണെന്ന് പറില. പൊർ ത്ത്ന്ന് ആള് വന്ന് മാഷമാര് വന്ന് പഠിപ്പിച്ചതാണെന്നെ കേട്ട്ട്ടോള്ളൂ. അല്ലാതെ അവര് കൾച്ചതാണെന്ന് പറയില
ആഹ് ആഹ് നല്ല ഭംഗി ഇണ്ടാവു ലെ പിന്നെ അതിനൻസര്ച്ചിട്ട്ള്ള ഡ്രസ്സും വരുമ്പോ
ഉം ഡ്രസ്സ് ഫുളള് ആഹ് ഫുള്ള് ഇഞ്ഞിപ്പൊ ഗേൾസും ബോയ്സും ഒന്നിച്ചാ ണെങ്കില് ഡാൻസുകളപ്പോ നാല് കുട്ടികള് ഗേൾസാണെങ്കി നാലു കു ട്ടികള് ബോയ്സ് അങ്ങനെണ്. ന്നട്ട് ഓൽക്ക ഓൽക്കൊക്കെ സെയിം കളറ് സെയിമ് ആയാലും പക്ഷെ ഡ്രസ്സ്ല് നല്ല ഫ്രോക്കും കാര്യങ്ങളും മറ്റൊൽക്ക് ഉം അതിന്റേതായിട്ട്ള്ള ഡ്രസ്സായിട്ട് നല്ല ഭംഗി ഇണ്ട് കാണാന്.
ആഹ് ആഹ്
ഇഞ്ഞി ഇവടെ അംഗൻവാടില്ണ്ട് വര്ന് പരിവാടി എന്ന് അത്പ്പഞ് ര ഒരു രണ്ടൂസം കൂടി ഇണ്ട് തോൺണു. അത് കഴിഞ്ഞിട്ടാണ്. രണ്ടൂസം കൂടി കഴിഞ്ഞിട്ട
ആഹ് ആഹ് പോണ് ണ്ടോ കാണാന്.
കാണാം പോണന്നു കര്ത്ണ് പിഞ്ചുമക്കളെ നല്ല രസാണല്ലോ കാണാന്. നല്ല ഭംഗിണ്ട്.
ആഹ് ആഹ് ആഹ്. ചെറിയ മക്കളാണ്. അതിന് ആഹ് ഇപ്പ ചെറിയെ ചേലെ കുട്ടി കള് കരിണോല് ഇണ്ടാവും ചേലെ കുട്ടിയള് കളിക്ക്ണോല് ഇണ്ടാവും. ചെല കുട്ടിയള് നല്ലം കളിക്ക്ണോല് ഇണ്ടാവും.
അങ്ങനെ അതാണ് പക്ഷെ കുട്ടികൾതാവുമ്പേ എങ്ങനായാലും രസല്ലേ.
ആഹ് ആഹ്.
കുട്ടികള് കൾച്ചാലും ഇല്ലേലും നല്ല രസാണല്ലോ കാണാന്. ചെറിയ കു ട്ടികളല്ലേ ആദ്യയിട്ട് സ്റ്റേജ് കേറല്ലേ? അങ്ങൻത്തെരു പരിപാടീല് ഇതുവരെ കേറിട്ട് അറിണ കുട്ടികളില്ലല്ലോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവര് അപ്പൊ പിന്നെ ക കര്ച്ചിലും കാര്യങ്ങളൊക്കെ ഇണ്ടാവും.
നൂ ആഹ് നൂറിലൊരുഭാഗം കുട്ട്യളെ കരച്ചില് ഇണ്ടാവുള്ളു ബാക്ക്യക്കെ അത്യാവശ്യം
അത് അത് തൊണ്ണൂറ് ശതമാനം കുട്ട്യാളും നന്നായിട്ട് കളിക്കും. അത് ഇപ്പത്തെ കുട്ട്യൾക്ക് പണ്ടത്തെതിരി പേട്ച്ച് നിക്ക അങ്ങൻത്തെ ഇതൊന്നും ഇല്ല. ഇപ്പത്തെ കുട്ട്യൾക്കൊരു ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കി കേറിയാ കളിക്കണം കളിക്കണംന്നല്ലേ.
ആഹ് ആഹ്.
അങ്ങൻത്തൊരു കുട്ട്യളാണ് ഇപ്പൊ.
ഓയി ചെർപ്പം തൊട്ടേ ഇന്റർനെറ്റുമായിട്ട്
ആഹ് ഇപ്പൊ ഫുള്ള് അങ്ങനെല്ലേ? അതാണ് കുട്ട്യാക്കൊക്കെ ഇത്ര അറിവും കാര്യങ്ങളും.
ഓഹെ.
ഇങ്ങളെ സ്കൂൾത്തൊക്കെ കഴിഞ്ഞ? അവ്ടെ സ്കൂൾ
ആഹ് ഇവടെ ഇവട്ത്തെ കയ്ഞ്ഞു. ആഹ് ഇവട്ത്തെ കഴിഞ്ഞു. ഇവടെ ഓര് ഡാൻസിന് ഇണ്ടായിനി.
ഏന്നെ എങ്ങനെ ഇണ്ടായ്നു?
ഓഹ് സൂപ്പറായിനു. നല്ല രസണ്ടായിട്ട് നല്ല ഉഷാറായി കളിച്ചിട്ട് ണ്ട് ആഹ് ആഹ് ഓക്കെ. നല്ല ഉഷാറായി കളിച്ചിട്ടുണ്ട് ഇവടെ ബി പുത്യേ പുത്യേ ബിൽഡിംഗ് ക്ലാസ് റൂമും വന്നിട്ടുണ്ടായിരുന്നു അപ്പ അതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളും അത് ഉണ്ടായിനി. അങ്ങനെ ഇക്കുറി നല്ല ആഹ് ആ രണ്ട് ദിവസത്തെ പരിപാടി ഏനു.
ഓൽത്ങ്ങനെ പൊർത്ത്ന്ന് ആൾ വന്നക്ക കളിപ്പിക്കാനും പഠിപ്പിക്കാനൊക്കെ?
ആഹ് ഓല് പൊർത്ത് ചെറ്യോ മക്ക പിന്നെർഞ്ഞ കൊറേ കുട്ട്യോള് ഇക്കുറി നല്ല കൂടുതൽ കുട്ട്യാള്ണ്ട്. അപ്പൊ മാഷർഞ്ഞ ടീച്ചർമാർക്ക് ഒ ഒപ്പ കയ്യൂല ഓലെ പഠി ച്ചെടുക്കാൻ കഴിയൂലാർഞ്ഞാണ്ട് നമുക്ക് തൽക്കാലം മാശമാരെ ഏൽപ്പിക്കാ ആഹ് ആഹ്.
ആണോ അങ്ങനെ ആവുമ്പോ കൊർച്ച് ഇത് കൊടുത്താലും പക്ഷെ കുട്ടികൾ പഠി പെട്ടെന്ന് നമ്മള് അയ്നായിട്ട്
കൊർഞ്ഞ ഫീസ് കൊടുത്താ മതി ഇന്നാ തന്നെ അത്യാവശ്യം ഓര് അയ്ലെന്നെ ഓര് മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സും
ഒക്കെ നമ്മള് ചെയ്തു തരുമ്പോ നമ്മള് പിന്നെ മെൻകെട്ട് കുട്ട്യാക്ക് ഫോണി ഒഴിച്ചിട്ട് കൊടു ക്കും വേണ്ട അവര് പഠിപ്പിച്ച് പഠിപ്പിന്റെടെക്കൂടെ ആഹ് പഠിപ്പിന്റെടെ കൂടെ എല്ലാം സെറ്റ് റ്റാക്കി തെരും.
അതാണല്ലേ ചെറ്യേ മക്കളാവുമ്പ ളെ ചെറ്യേ മക്കള് പിന്നെ നമ്മ മ്മള് പഠിപ്പിച്ചിട്ട കാരേല്ലെ ഓലെ ഞമ്മളെ ഇതില് നിന്ന് തരുലല്ലോ?
ഉം ഉം അല്ലെങ്കി അവർക്ക് സ്വയം കളിക്കണം സ്വന്തായിട്ട് കളിക്കണം ന്നുള്ള ഒര്തില്ലല്ല് മാത്രനെ അങ്ങനെ കളിക്കൊള്ളു.
ആഹ് അത്.
അല്ലെങ്കി ഓല്ക് ഇങ്ങനെ പൊതത്ത്ന്ന് ആള് വന്ന് ഇങ്ങനെ കൾപ്പിച്ചു ഓല് ഓല് കൾപ്പിച്ച് കളിപ്പിച്ച് കാൺച്ച് കൊടുക്കുമ്പോ അയ്നൻസരിച്ച് നിക്കും.
പേടിയും കാര്യങ്ങളെക്കേ ഓലെ ഇണ്ടാവും ചെയ്യും ഒരു പറഞ്ഞത് പെട്ടെന്ന് അനുസരിക്കയും ചെയ്യും
നമ്മളൊക്കെ ആകുമ്പോ അതനുസരിക്കാനും ഇതിനൊക്കേ ബുദ്ധിമുട്ടും പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കേ ഉണ്ടാവും
ആഹ് ആഹ് അപ്പ അങ്ങനെ ടീച്ചർമാരെ തന്നെ അങ്ങനെ പുറത്തു നിന്നാളെ വിളിച്ചക്കാണ് പഠിപ്പിക്കാന്
ഓഹ് ശരി ഗിഫ്റ്റൊക്കെ എന്തെങ്കിലും കിട്ടീനിയാ
ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്
ഓഹ് ശരി ഉം ഓ ഓ
മെഡൽ കിട്ടിട്ടുണ്ട് എല്ലാതുണ്ട്
ഉം വേറെ എന്തിനേലും കൂടിനിയോ ഓൻ
പിന്നെ സ്പോർട്സ് ഐറ്റംസ് ഇണ്ടായിട്ടുണ്ട് സ്പോർട്സ് ന്റെ ആഹ് അവന്
അതില് കിട്ടിണ്ടാവൂല്ലേ
ആ അതിൽ കിട്ടിട്ടുണ്ട് അതിൽ ഫസ്റ്റ് കിട്ടിട്ടുണ്ട്
ഓ അയ് ശരി
എല്ലാംകൊണ്ടും ഉഷാറായിനിക്കുറി നല്ല രണ്ട് ദിവസത്തെ പരിപാടിനിം ഫസ്റ്റ് ദിവസം കുട്ടികളെ കുട്ടികള പരിപാടിയും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം നല്ല പാട്ടുകാരൊക്കെ വന്നാണ് നല്ല ഗാ ഗാനമേളൊക്കെ കേക്ണ്ട്
ആ അയിശരി അവിടെ എൽ പി യു പി അതോ എൽ പി സ്വന്തം എങ്ങനെയാണ്
എൽ പി യും യൂ പ്പി യും കൂടി കൂടിയതാണ്
ഓ ഓ അയ് ശരി ഉ
പിന്നെ എൽ കെ ജി വിഭാഗം വേറെണ്ട് അങ്ങനെ മോ
അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാവും ആ ആ ഔ വലിയ പരിപാടി ആവൂലേ മൂന്ന് ദിവസൊക്കെ വെച്ച് കഴിക്കുമ്പോയി മൂന്ന് ദിവസം പോയിനോ
മൂന്ന് ദിവസം പോയിട്ടുണ്ട്
ഓ അയ്ശരി
എൽ കെ ജിയില് മോന് ഒള്ളത് കൊണ്ട് മോന് അങ്ങനെ കളികാനായി പിന്നെ നാലാം ക്ലാസ്സില് മൂന്നാം ക്ലസ്സിലാണ് മറ്റ് വെല്യ മോന് അപ്പോ അവന് പിന്നെ അവിടുന്ന് ആറാം ക്ലാസ്സത്തെ മക്കള് കൂടിക്കാണ്ട് കളിപ്പിചാണ്ട് അങ്ങനെ പഠിപ്പിച്ച് കൊടുത്തതാണ്
ആ കുട്ടികള് കുട്ടികള് അന്നെ പഠിപ്പിക്ക പഠിപ്പി
ആഹ് ആഹ ആ് ചെറിയ ചെറിയ മോനെ പിന്നെ മാശ് വന്ന് പഠപ്പിച്ചോട്ത്
ആഹ ആ അങ്ങനെ ആവുമ്പോ കുട്ടികള് ചെറിയ കുട്ടികള് ആവുമ്പോ പിന്നെ പഠപ്പിച്ചു കൊടുക്കുമ്പോ പഠിച്ചോളു
മറ്റേവര് ഒക്കെ നല്ല അത്യാവശ്യം
ആഹ് കൊറച്ചുവെല്യ കുട്ടികള് ആയത് കൊണ്ട് ആ ഒരു സ്റ്റെപ്പ് കാട്ടി കൊടുത്ത് ഓൽക്ക്‌ പ്പെ ട്ടെന്ന് മൈൻഡ് കേറും
ആഹ ആഹ ആഹ മറ്റൊല്ക്കല്ലേ പത്ര തിരിവില്ലാ തവളു ഒ ഒ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സില് ചേർ ആ രണ്ടാളും ഒരു പരിപാടി
ആ അത് ശരി
ഓ രണ്ടോളം ഓരോ ഡാൻസിന് രണ്ടോളം അങ്ങെ കൂടിട്ട് ഒള്ളൂ അവിടെ അങ്ങനെ പറ്റുള്ളൂ കാരണം കുട്ടികൾ നല്ല കുട്ടികൾണ്ടാവും അപ്പൊ ഓരോ കുട്ടികളോ ഒൽക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് ഇങ്ങനെ കൂടണേങ്കില് അത് ദിവസങ്ങളോളം വെച്ചിട്ടുള്ള പരിപാടി ആക്കണം അപ്പൊ ഒരു മാഷുമാര് തീരുമാനി ആഹ മഷന്മാർ തീരുമാനിച്ചത് ആണ് ഇങ്ങനെ ഓരോ ദിവസം വെച്ചോണ്ട് രണ്ടീസത്തെ പരിപാടി ആക്കിയോണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഓരോ ഡാൻസിനും ഓരോ പാട്ടിനായാലും ഓരോ കുട്ടികള് നിർത്തും അങ്ങനെ രീതിയിലാക്കി മാറ്റി
ഓഹ് അയ്ശരി ഉം അങ്ങനെ ആവുമ്പം കാണാനും ഒ ക്കൊരു പെട്ടെന്ന് പെട്ടെന്ന് തീർക്കൂല്ല പക്ഷെ കാണാ ഇള്ളത് നല്ല ഭംഗില്ല പരിപാടിയ ആയ്ക്ക്ണത് ഫുഡൊക്കെ കഴിച്ചോ
കഴിച്ചിട്ടില്ല
ഉം കഴിക്കാൻ ആയില്ലേ
ആഹ് കഴിക്കണം കൊറച്ചേരം കൂടി കയ്യട്ടേ കര്തി
ഓഹ് അയ്ശരി ഇന്നാ ഞാൻ വിളി പിന്നെ എന്തൊക്കെ എന്നാ വെച്ചാലോ പിന്നെ വിളി
ആഹ് ഓക്കേ
ഉം ശരിന്നാ